കേൾക്ണ്ടോ? ആഹ് എന്താ വിഷ്
ആ എന്താ സുഖാണ് അവ്ട്ത്തെ വിശേഷം എന്താ
ഓ മഴ നല്ല മഴേ.
ആഹ് ഇവടിം തന്നെ നല്ല മഴ
ആഹ് ഇന്ന് രാവിലെ തൊടങ്ങിയ മഴ ഇതുവരെ ഒരു കൊറവില്ല.
ആഹ് ഇവടിം അങ്ങൻതന്നെ, നിന്നിട്ടേ ഇല്ല.
ആഹ്
ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തക്ക് ഇറങ്ങാൻ പാകല്ല.
ആഹ് പാക്ഇല്ല ഇവിടെ മയ തുടങ്ങിട്ട് രാവിലെ മുതലേ മുറ്റം അടിക്കാൻ വയ്യാ ഒന്നായിട്ട് അല്ലാം തന്നെ മഴയാങ്ങ്ണ്ട് മൊത്തത്തിലൊരു തകരാറ് പോലെ എത്ര വൃത്തിയാക്കിയാലും ഒരു വൃത്തി ഇണ്ടാവില്ലല്ലോ
ആഹ് പിന്നെ പുറത്ത്ക്ക്‌ എറങ്ങാനും തോണൂല മഴയത്തന്നൊക്കെ ഉള്ളത് പൊതച്ചു മൂടി കിടക്കണം കട-
ആഹ് അതിന് നമ്മക്കെറ്റെ നടക്കൂല്ല.
ഇല്ല നേരെ ഉണ്ടാവുലാ
ആഹ്
ഉം മക്കളൊക്കെ എവിടെ
ഇതവിടെണ്ട് ഒരാള് വായിക്കുണ്ട് മറ്റേ ആള് അവടെ ഓക്ക് പിന്നെ പീരീഡ്സ് ആയിട്ടേ അപ്പൊ ഓള് കെടക്ക്‌ണ്ടവിടെ
ആഹ് ആ വയറുവേദന ഉണ്ടാവുംല്ലേ
ആ വയറു വേദന ഒന്നാമത്തെ രണ്ടാമത്തെ
ആഹ്
ഒരു സാങ്കര ബുദ്ധ
ആഹ് അത് കഴിഞ്ഞിട്ടണ്ടിരുന്നു
ഉം പിന്നെ അങ്ങടെ കുഴപ്പില്ല ആവു ആദ്യം നല്ല കാലുവേദന വെരാ പിന്നെ അങ്ങോട്ട് വയറുവേദനയും വരും.
ആഹ് കയ്യോളം ഒണ്ടാകുമോ
ഇല്ലല്ല രണ്ട് രണ്ട് ദീസം ഇണ്ടാവുള്ളൂ പിന്നങ്ങൾ പിന്നെ ഒരു പ്രശ്നേ ഇണ്ടാവൂല്ല പിന്നെ അങ്ങനെയണ്ട് പോകും
ആഹ് എന്താ കൂട്ടാന്?
കൂട്ടാന് ന്ന് ഇന്ന് പാർട്സ് കറിണ്ട് കൂ കോഴിന്റെ പാർട്സ് വരട്ടിയതും മത്തൻ കറിയും ഉപ്പേരി ഒക്കെ ഉണ്ട്
ആഹ് ആഹ് ഇവടെ കുമ്പളങ്ങാക്കറിയും മീനും
ആഹ്, ഇവടെ ബൽക്ക് നല്ലസ്ട്ടാ പാട്സ് വരട്ടുല്ലോ മ്മള്. കറ്യോ ഒര് കൊയമ്പ് ലവലായിക്ക്യാട്ട് ആഹ് വെള്ളല്ല ക് ഉം അങ്ങനാക്കി
ആഹ്
അവടെ എന്താ ആഹ് കുമ്പളങ്ങ കറില്ലേ മോരയിച്ചാ?
എല്ലാ ചേന അല്ല സോ ചേമ്പ്
ആ
ഉം
അതാവുമ്പൊര് മുറ്റ്ണ്ടാവുലെ അങ്ങനാവുമ്പോ
ആഹ് ണ്ട് ണ്ട്
കേ ഏഹ് ചോറ് കഴിക്കാറായോ? ആ ണ്ടെ ചോറ് കഴിക്കാറായോ
ഇല്ല ചോറ് കൈക്കാനൊന്നായീല്ല ഇവല് ഹ് കാക്ക പൊർത്തോയതാ അഹ് വര്നം അഹ് ഞ്പ്പോ പന്ത് കളിണ്ടോ ഒന്നും അറീല്ല ഒക്കെ കണ്ടിട്ടാ വര്ല്
ആഹ് ഒന്ന് പതിന ഏ ഏ കേട്ടില്ല ഇല്ല.
കളി കാണാൻ പോയാല്ലേ
ആഹ് ഹലോ കേട്ടില
കളി കാണാൻ പോണോലുണ്ടോ വീട്ടില്?
ഇല്ല ഇല്ല ഇല്ല ഇല്ല ആഹ്.
ഇവടെ അവടെ പോ ക്ലബ്ബ് പോയി കണ്ടാലേ ര റ്റുള്ളൂ പറഞ്ഞ്ങ്ങട് പോവും.
ആഹ്
മറ്റേ ഫോണില് കണ്ട ചെറുതായല്ലേ കാണുള്ളൂ.
ആ ഔടെ എരത്ത്ണ്ടാവുലെ ക്ലബ്
ആ അടുത്തുണ്ട് ആ അടുത്തുണ്ട്
ആഹ്
ഒല്ക്ക് കൊറെ കൂക്കി വിളിച്ചക്കെ ഇതാക്കണ്ടേ ഇവിടുന്ന് പന്തളി കാണുവേ മൊബൈല് ന്നിട്ട് അറിയാതെ തട്ട് തട്ട് അറിം ഞാൻ പറിം ങ്ങളെ തട്ടലോണ്ട് കുട്ട്യൊണരു അറിം
ഹ് ഹ് എ ഞാളെ തട്ടുലെ
ആഹ് വയ്ല് അയില് ഫുട്ബോൾ അരം പിടിച്ചോട രാവിലെ തന്നെ ഒറ ക്കെ പറിം തട്ട് ചങ്ങായ്‌ തട്ട് ചെങ്ങായ്‌ ഞാർഞ് ങ്ങളെ തട്ടലോണ്ട് ഇവട്ത്തെ കുട്ടി പ്പൊണരു അറിം
ഹ് ഹ്ഹ്ഹ് ഉം അതൊരു റീൽസില് ഉണ്ടായിര്ന്ന ഒരാള് പന്തളി കഴിഞ്ഞ് വന്ന്ട്ട് രണ്ട് മണിക്ക് രാ രാത്രി രണ്ട് മണിക്ക് ബെല്ല് അടിച്ചിട്ട് കുട്ട്യൊണർന്നിട്ടാ ആ കുട്ടിനെ ഒർക്കോളം പിന്നെ ഉറക്കിട്ട് നും പോന്നാ മതി അർഞ്ഞിട്ടുള്ള ഒരുത്
ആഹ് ആഹ് ന്തായ് കോമഡ്യോന്നല്ല ചെൽപ്പ സെര്ക്ക്ള്ളന്നാവു അഒക്കെ ഈറ്റങ്ങള് പന്തള്യയ്ഞന്നാ എപ് അപ്പളാ വരുന്ന എന്ത മിഞ്ഞാന്നോ ഇന്നലൊക്കെ എന്തോ ഇന്റെ പുതിയാപ്പള രണ്ടെണ്ണി ആയിക്ക്ണ് വന്നപ്പോ.
ആഹ് ഇന്ന് പിന്നെ നാല് മണിക്കേരുന്നല്ലേലേ. ന്ന് പുലർച്ചെ നാല് മണിക്കേർന്നല്ലോ
ആഹ് ശരിയാ ഇൻക്ക് ങ്ങ ടൈമൊന്നു അറീല ഇൻകയിൽ താല്പര്യല്ല ഞാ നോക്കലെന്നെ ല്ല്യ
ആയത് മോൻ പോർച്ചുഗല് ആണ്. അപ്പൊ ഓൻ ഇന്നലെത്തെ കളി പോർച്ചുഗ ല്ലേ അപ്പൊ അത് ഓക്കാ അറിയ നോക്കിട്ട് ഓ പറഞ്ഞു.
ആഹ് ആഹ് ഇബടെ ന്റെ ന്റെ മോളതാ ന്നട്ട് രണ്ടാളും അതാ വലെപ്പൊ സ് സ്പെയിനാ ന്നട്ടാട്ടു ങ്ങട്ടു ഓല് തർക്കം കൂട്ണ്
ഇതിപ്പോ ഓല് അവടെ കളിച്ച്ണീന് ഇബലാണ് ഇവടെ തല്ലൂടണ
ആഹ് ഞാൻ ഓലെ സ്റ്റോറിടേലും റീൽസ് ക്കെലും കൂടി കണ്ട ഞാൻ പറയും നിങ്ങള്റ്റ ആരെങ്കിലും അപ്പടെ കൾച്ച്
ആഹ്.
എന്തോര് ഹരാണീ കളിലേ ചെലോൽക്ക്
ആഹ് ച് ആഹ് ജീവൻ ജീവനാണ്
ആഹ് അത്‌ തന്നെ
ഒന്നാ ഓ പ അങ്ങട്ടും ങ്ങട്ടും ഇതാ കഴിക്കാനാവും ഒമ്പത് മണിക്കെ ആവ
ആഹ്
ഉം അവ്ടെ നേരം വഴുകോക്കാരം ആ അതെ അതെ അവടെന്നെ സമയൊന്നൊന്നുല്ല കഴിക്കാന്
ഇവല് കുട്ടിയേള് വേൻ കഴിച്ചു കെടക്കും. ഞാൻ അധികം നേരം വെക്കണെങ്ക ഞാൻ കഴിക്കും. പിന്നെ പ പന്ത്രണ്ട് ഒരണ്യായിട്ട് ഭക്ഷണം കഴിച്ചാലേ ഞമ്മക്കൊര് സുഖം കിട്ടൂല വയറിന്
ആഹ് ഓരെ കാത്ത്ങ്ങ നിന്ന്ട്ട്
അപ്പ ഇൻ ആഹ് അതന്നെ.
കാത്ത്ക്കണ്ടഞ്ട്ടോന്ന് പറീം അപ്പപിന്നെ ഞാൻ വേം കഴിക്കും
ആഹ്
ആ സമയത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മക്ക് ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ടാ ഒർക്ക് വരൂല. വയറിനെ ഒരു സ്തംഭനം പോലെ.
ആഹ് ഉച്ചക്ക് ഒറങ്ങോ?
ഞാൻ ഒയ്‌വ്ട്ട്യാ ഒർങ്ങും
ആഹ്.
ഇവടെ കുട്ടി ചെർതായനോണ്ടെ ഓനൊർങ്ങണെങ്കില് അപ്പം ഒർങ്ങും അല്ലങ്കി- ട്ടി ഒർക്കാ ഒർങ്ങാനൊന്നും സമ്മയ്ക്കൂല മൂന്നാള്
ആഹ്.
രണ്ട് മോളും ഒരു മോനും
ആഹ് ആഹ്.
അയ് മോ ഉ ചെറുത് ഓൻക്ക് എട്ട് മാസേ ആയിട്ടുള്ളേ.
ആഹ അപ്പൊ പിന്നെ
ഞമ്മക്ക് ആഹ് പണ്യ കൈഞ് ഒർങ്ങാനാവുമ്പോത്ത് ഓലെണീച്ചിണ്ടാവും പിന്നെ ഒർങ്ങാെന്നില്ല
ആഹ്
അവ്ടെ ചെർതൊന്ന്ല്ല്യല്ലോ
ഇല്ല ഇല്ല ഇവടെ നാലും പത്തും വയസ്സായതാ അല്ല സോറി. ഏഴും പത്തും ഉം അവൻ അവരെ ആഹ് ഇ ഇല്ല ഇന്ന് ചെറുത് പോയിട്ടില്ല പനിയായിരുന്നു പനിയായിട്ട് ഇന്നല സകൂൾന്ന് കൊണ്ട് വന്നതായിരുന്നു അപ്പന്ന് പറഞ്ഞ ആഹ് അപ്പന്ന് പറഞ്ഞേച്ചീല ഇഞ് അവ്ടെ പോയാ കളിച്ചാ പിന്നെ പിന്നിം ഇതാവും പ്പ ഇന്നത്തെ കഴിഞ്ഞിട്ട് നി തിങ്കളാഴ്ച മുതലട് പറഞ്ഞയക്കല്ലോ വച്ചിട്ട്
ആഹ് ഞാൻ മിഞ്ഞാന്നോ ഒരാ ഒ കൊർച്ചുസം മുന്ന് ഹോസ്പ്പിറ്റല്ല് പോയപ്പണ്ട് പനിച്ചിട്ട് കണ്ണൊക്കെ ചീർത്ത്ണ് ചെല ആൾക്കാര്ത്
പാ ഇവ്ടെ ണ്ട് ആഹ് ഇവ്ട്ത്തെ മോക്കും അങ്ങനെ ഇണ്ടായിരുന്നു.
അതെ
ആഹ്
കണ്ണൊക്കെ വീങ്ങീന് കണ്ടിട്ട് പേടിയാവാ ഒരു എടങ്ങാറ് മനസ്സില് പിന്നെ എത്ര ബു ഞാൻപറയാ എത്ര ബുദ്ധിമുട്ട്ണ്ടാവ്പ്പോ ആ അതന്നെ
ആ
ഈ നീരൊക്കെ വന്നാണ്ടല്ലോ നമ്മളെ മുഖക്കെ ഒര് തുടിപ്പ് അതേ പോലാ യി. ആ വല്യ ആൾക്കാർതൊക്കെ
ആഹ് ഇവ്ടെ പിന്നെ അന്ന് ഇന്ന് അന്നന്നെ ണ്ടായൊള്ളൂട്ടോ അന്നന്നെ ഡോക് അപ്പൊ കാണിച്ചിട്ടേ കൊണ്ടന്നാക്കൂ പിന്നെ പിന്നെ കൊഴപ്പൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പം തന്നെ ആഹ് ഡോക്ടർമാർക്ക് ന്നെ പേടിയ പ്പത്തെ പനി. ഓല് ഓല് വന്ന പിന്നെ ഓൽക്ക് ഓല് വേംമാസ്ക് ഇടല
ആ അതാണ് പിന്നെ ഗവൺമെ
ഈ വയറൽ പനി ആവുമ്പോളേ വൈറൽ പനിയാവുമ്പോ ഭയങ്കര പേടിയാണല്ലോ എല്ലാര്ക്കും ഒരാക്ക്‌ണ്ടായ എല്ലാരേം കൊണ്ടാ ആ സാനം പൊകൂ
തന്നാടി അന്ന് വരെ ടു വിട്ട് കൊണ്ടരാൻ പറഞ്ഞിണ്ട് ടീച്ചറെ ഓ അഹ് കൊണ്ടയിക്കോളൂ സ് സ്കൂള്ന്ന് ണ്ടായതാണ് ഇവ്ട്ന്ന് വീട്ടന്ന് പോമ്പം ഒര് കൊഴപ്പോല്ലാതെ പോയ കുട്ടിയാണേ
അയ്ന് അങ്ങനല്ല ഈ സ്കൂളി ചെല രക്ഷിതാക്കളെ കുട്ട്യാളെ പനിച്ചാലും പറഞ്ഞയ്ക്കും കാരണം പെരെല് നിർത്തിയാല് അമർന്നിക്കൂലല്ലോ അവൻ സ്കൂളിൽ എത്തിയാല് ക്ക്‌ സ്കൂളിലെത്തിയാ കുട്ടിയള് ഇര്ന്നോളും ആ ആലോയിച്ചാണ്ട് പറഞ്ഞയ്ക്കണോല് ഉണ്ടാവേ
ആ അങ്ങനീണ്ടാവും
പനിച്ചോണ്ട് വര്ണ എത്രയോ കുട്ട്യാള്ണ്ട് എന്നിട്ട് ഈ ബാക്കിള്ള മക്കൾക്കും പനി കിട്ട
ആ ഇനിയിപ്പോ അഥവ ഇനി കൊണ്ടരാൻ പറഞ്ഞാലോ അപ്പൊ പറയൂ കുറച്ച് അവിടെ ഇരുത്തിയാ മതി ഇപ്പൊ കൊന്റ്റിനില്ല സ്കൂള് വര്മ്പ പോന്ന ആഹ് സ്കൂള് ട്ട് വര്മ്പോ കൊട്ന്നാ മതിന്നൊക്കെ പറഞ്ട്ട്.
ഇവ്ടെ ഇവ്ട്ത്തെ മാഷമാര് എത്താറിയോ ചെയ്യല്? കുട്ട്യാളെ നേരിട്ട് വീട്ട്ക്ക്‌ കൊണ്ടരലാ നമ്മളെ വിളിക്കന്നും ഇല്ല. വിളിച്ചാല് ഓൽക്കറിയാ അടന്നോട്ട വൈന്നാരം കുണ്ടരാന്നറയാക്ക് ട്ടെ മാഷമാര് ബൈക്കുമേൽണ്ടാവും വീട്ട്ക്ക് കൊണ്ടര്ണ് പനിക്ക്ണ്ട് പറിഞാട്ട്.
അത് നല്ലൊരു ഐഡിയായി
ആഹ്
ക്കെ ഓല് ദേശ്യം പിടിക്കും പനച്ചും ഇബലെ വല്യ മോൾ ഒമ്പതിലാ വല്യയത് എന്നിട്ട് ഓലോടന്നെ പറയലെ പനി പനിയും കൊണ്ട് സ്കൂളിൽ വരതിട്ടോന്ന് ടീച്ചർമാര്
ആഹ്
പ്ഞ്ഞും മഴക്കാലായനെക്കൊണ്ട് ഒന്നും കൂടി ഇങ്ങട്ട് കൂടും അത് മഴ ഈ കുട്ടികള് മഴ കൊള്ളില്ലേ?
ആഹ് അത് അങ്ങനെ
ഈ ചെറുപ്പത്ൽ ചെർ ഈ ചെറിയ മക്കൾക്ക് മയ കൊള്ളണത് ഹര ഞമ്മക്ക് ക്ക്ക്ക്‌ ‌ ഇപ്പല്ലേ ആക്കെ മടിയായദ് നമ്മള് ചെറുപ്പത്തില് അങ്ങനെന്നെയണല്ലോ മഴ ക്കെ വള്ളത്തി കളിച്ചാ മഴ വെള്ളത്തി കളിച്ചാ.
ഒരു തുള്ളി വള്ളംണ്ടെങ്കിൽ അതില് പോയി കളിക്കും
ആ എങ്ങനെങ്കിലും യൂണിഫോം നൻക്കണം നുള്ള ചിന്തേല് ചളികൂടെക്കട് പോവലാ ഒര് പോക്ക്
പിന്നെ പാടത്തുകൂടെ പോവാണെ നനഞ്ഞിട്ട് അന്നാ പിന്നെ അന്ന് സ്കൂൾക്ക്‌ പോവണ്ടല്ലോ? അങ്ങനൊക്യാ
അതൊക്കെ ഒരു രസയ്നില്ലേ ഇപ്പൊ ആ കാലങ്ങളൊന്നും കാണാൻ പോലുംല്ലല്ലോ ഇപ്പ ഇപ്പത്തെ മക്കളൊക്കെ എറിഞ്ഞാല് റ്റങ്ങൾക്കൊന്നും അറിയൂല്ല ആ കളികളൊന്നും
ആഹ് പ്പൊക്കെ ഫോണിലല്ലേ
ഞാൻ വിളിക്കട്ടോ
ആഹ് ആഹ് ആഹ്